ആഹ് കേക്കാ കേക്കാം.
ആഹ്.
എന്താണ് ന്ന്ട്ട് പ്പോ ഒറങ്യോ?
ആഹ മക്കളൊറങ്ങി. ഞാന് മക്കള് ഒറങ്ങി അർണപ്പോ ഒരാള് ഭയങ്കര ഞെ ഒറങ്ങ്യടെത് ന്ന്. പേടിച്ചിട്ടിണ്ടാവും പെട്ടന്ന് ശബ്ദം കേട്ടപ്പ.
ഓ ഇപ്പൊ ഫോൺ എട്ത്ത്പ്പ ലെ?
അതെ അതെ
ഒറങ്ങി വന്നതായിരിക്കും പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പം അല്ല ചെല കുട്ട്യാൾക്ക് രാത്രി ചെലർക്ക് ഇങ്ങനെ ഞെ ഞെട്ടല്ണ്ട് ന്നൊക്കെ പറയോലോ ഞാൻ
ആഹ് ചെലപ്പോ കാണങ്ങനെ മ്മള് താഴെ ചോറൊക്കെ വെയ്ക്കാണെണെങ്കി ഒരു കരഞ്ഞ് കൊണ്ടൊക്കെ വെര്ന് അങ്ങൻത്തക്കെ
ഊം അപ്പം ആഹ് മര്യാക്കെ ഒറങ്ങിക്കോളൂലെ ആഹ് സ്കൂൾലൊക്കെ പോണ പിള്ളേരാവുമ്പം പിള്ളേരാവ്മ്പോ എങ്ങനേലും ഒറങ്ങി കോള് ഇവിടെണ്ടൊരാള് ഇതിനോറങ്ങാന ഒറങ്ങാനാണ് പാട് ഏഹ് രണ്ടു വയസ് ള്ളൂ ആഹ് ഒ ഒന്നൂല്ല രാത്രിയായാല് ഇങ്ങനെ കളിച്ചിര്ന്നോളും.
ഒരാളൊള്ളൂ
ഒരാളൊള്ളു.
ആഹ്
മ് പിന്നെന്താണ്? ഓഹ് ഒരുപാട് ലേറ്റ് ആവും പന്ത്രണ്ട് മണിക്യെ ആവും. മ് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആവും ആഹ് അതെ
അപ്പ അണക് നേരം വെൾത്ത പണി ണ്ടാവില്ലേ?
ഉ ഞാനിപ്പം ഏഹ് എന്റെ ഉമ്മച്ചിടെ വീട്ട്ലാണ്. അതും കൊഴപ്പൊന്നുല്ല പിന്നെ ഞങ്ങള് കൂടുത ഞങ്ങടെ വീട്ട് ത്തന്നെ ആയിരിക്കും മിക്കവാറും.
ആഹ് അപ്പൊ കൊഴപ്പല്ല അനിയത്യാള് ഒക്കെ നോക്കൂലേ.?
അവരില്ല അവര് ക്ലാസ്സില് പഠിക്കാനെക്കെ പോവല അപ്പ അവര്ണ്ടാവാറില്ല. അവര് രാവിലെ പോവും പിന്നെ വൈകിട്ടല്ലേ വരുള്ളൂ നോ ക്കലൊന്നും ആരും ഇല്ല പിന്നെ നമുക്ക് വീട്ടിലെ പണികളൊന്നും ചെയ്യണ്ട എന്ന് മാത്രം. നമ്മള് എന്തിലും ചെറിയ സഹായങ്ങളൊക്കെ മതി അങ്ങനെ പിന്നെ മ് ആഹ് കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞ ആദ്യം മുതലേ ഞാൻ തന്നെ ചെയ്തോണ്ടിരുന്നത് പ്രസവിച്ച സമയം മുതലേ ഞാൻ തന്നെയായ്ര്ന്ന്. ഒരു ചേച്ചീനെക്കെ നിർത്തിട്ട്ണ്ടായിരുന്നു ആ സമയത്തൊക്കെ പക്ഷെ എനിക്ക് എന്തോ ഒരു ഭയങ്കര ആ സമയത്ത് ഒരു ഒസുവാസ് ആയിരുന്നു.
ആഹ് അതിന്റെ എളാപ്പാടെ മകൾക്കു അങ്ങനെയിര്ന്നു എന്താ ങ്ങനെ നിർത്തി നിർത്തി കയ്ഞ്ഞി ട്ട് അയിനെ ഇവൾക്ക് പറ്റ്ണേല്ല
മ് ക്യും തിരേ പറ്റണ്ടായിര്ന്നില്ല പിന്നെ മാത്രല്ല അവര് ഏഹ് എങ്ങനാ ഇൻക്ക്‌ അറിഞ്ഞൂട എല്ലാട്ത്തും അങ്ങനാണോന്ന് പ്പോ പ്രസവിച്ച് കഴിഞ്ഞ നമ്മള് കുട് കൊച്ചിനെ അവരുടെ അടുത്ത് കെട ത്താം ഇങ്ങനെ പറയും അവരെടുത്ത് കെടത്തണന്ന് അവർക്ക് എന്തോ ഒരു ഭയങ്കര ആവശ്യം വാശി
അതെന്താ അങ്ങനെ?
ആഹ് അവരുടെ കൂടെ കെടക്കണം പോലും.
അങ്ങനെന്നും ഞാന് കേട്ടിട്ടില്ലട്ടോ ഏയ്‌ ഞങ്ങളിവിടെ അങ്ങനെയൊന്നുല്ല.
അപ്പൊ നമ്മള് വേറെന്നും വിചാരിച്ചിട്ടല്ല. അങ്ങനെ നോക്കാം നമ്മുക്കങ്ങനെ ഒന്നാമത് നമ്മളെ കുഞ്ഞ് ജനിച്ച് വന്നല്ലേള്ളൂ ആ സമയത്ത് നമ്മളുടെ ചൂടല്ലാതെ വേറൊരാളുടെ ആ കൂടെക്കെടക്കാന്ന് പറഞ്ഞാൽ അത് ശെരിയാവോ? അപ്പോ അവർക്കത് അവരുടെ കൂടെ തന്നെ കൊച്ച് കെടക്കണം അവരെടക്ക്ങ്ങനെ ഇവിടെ കിടത്തോന്നൊക്കെ ചോയ്ക്കും എന്റെടുത്ത് അപ്പൊ അങ്ങനെ എനിക്കതൊരു ഭയങ്കര എന്താണ് ഇവര് ഇവർക്കെന്ത് ഇങ്ങനെയൊക്കെ ചോയ് ക്കണേ അവര് ഒന്നല്ലെല് അവര്ക്ക് ലാഭല്ലേ അവർക്ക് കെടന്ന് ഒറങ്ങാലോ. എന്തെങ്കിലും വിചാരിച്ചുടെ കാശും കിട്ടും ഒറങ്ങിയാൽ പോരെ അല്ലാതെ ഏഹ്
വേറെന്തേലും ഉദ്ദേശം ഉണ്ടോന്ന് ഇപ്പമ്മക്ക് അറിയില്ലല്ലോ.
ആഹ് ഒന്നാമത് നമ്മളെല്ലാവരും രാത്രി ഒറക്കെളക്കണവരാണ്. നമ്മളെങ്ങാനും ഒറങ്ങി പോവുമ്പോ ഇവരെന്താണ് ഇനി അത് പോട്ടെ അല്ല ഇനിയിപ്പം എന്താണ് ഞങ്ങള് ഒരുമിച്ചാണ് കെടക്കുന്നത് എങ്കിലും ഏത ആരാണ് കൊച്ചിനെ തള്ളയുടെ അടുത്തൊന്ന് മാറ്റി കട് ത്തണത് ആരെങ്കിലും അതിനെ സമ്മതിക്കോ അപ്പൊ അവർക്ക് കിടത്തണം പോലും. ന്നാം പറഞ് ഇത് പറ്റൂല. അപ്പോൾ എനിക്കത്ക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി ഇവർക്ക് എന്ത്യ്താലും പിന്നെ എപ്പോഴും കൊച്ചിനെ താഴെ വെക്കൂലാ അവർക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. എടുത്തോണ്ട് നടക്കാന്ന് പറഞ്ഞ കഴിഞ്ഞാല് കൊച്ചിനെ എടുത്തുകൊണ്ട് നടന്ന അവസാനം ഇവര് പത്ത് നാപ്പസം കഴി പോവുലെ അത് കഴിഞ് പിന്നെ ഈ കൊച്ച് ഇങ്ങനെ എടുത്ത കൊണ്ട നടന്നാ നമ്മളും എടുത്തുണ്ട് നടക്കണ്ട അതുപോലെ ആവശ്യത്തിനൊക്കെ കരയുമ്പഴൊക്കെ എടുക്കണം അല്ലാതെ നമ്മൾ ഇരു വെറുതെ ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ എടുത്ത് പിടി ആവശ്യല്ല കിടത്തിയാ പോരെ?
ആഹ് അതെന്ത് സ്വഭവാ?
ആഹ് അതാണ് അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. പിന്നെ നമ്മൾക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ അവർണ്ടാക്കുന്ന ഒരാളായിര്ന്ന് അപ്പ ഞാൻ പറഞ്ഞ് എനിക്ക് ട്ടും പറ്റുന്നില്ല ഒന്നല്ലെങ്കിൽ കാശന്ന് വിട്ടേക്കാം ഉള്ള ചെയ്ത അത്രള്ള കാശൊന്ന് ഇട്ടേക്കാം അപ്പോ അപ്പോപിന്നെ പിന്നെ ഞാൻ പിന്നെ അല്ലെങ്കിൽ പറഞ്ഞ് ഇവിടെ അടുക്കള മറ്റ ഉമ്മനെ സഹായിക്കാനും മരുന്നിന്റെ കാര്യങ്ങളും അത്യാവശ്യം കൊ കൊച്ചിന്റെ മൂത്രത്തിൻ്റെ തുണിയൊക്കെ കഴുകി അങ്ങനെയുള്ള പരിപാടി ചെയ്താൽ കൊച്ചിന്റെ കാര്യങ്ങളല്ല ഞാൻ തന്ന നോക്കിക്കോളാ പറ പിന്നെ ഉമ്മച്ചക്ക്ണെങ്കിൽ ആ സമയത്ത് തീരെ വയ്യൊക്കെ അങ്ങനെ തീരെ പറ്റുവൊന്നുംല്ലായിരുന്നു ഇപ്പം പുള്ളിക്കാരി അങ്ങനെ കൊച്ചിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാറില്ല എനിക്ക് പിന്നെ അതില ആരോടും പരാതിന്നുല്ല ആഹ് ക്ക് അല്ല നമുക്ക് ഒന്നാമത് ഇവരിങ്ങനെ ആയതും നമുക്കോ ആ ഒരു സമയത്ത് എല്ലാം കൂടി എനി ക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പ പിന്നെ ഞാനന്നും പറ പറയാനൊന്നും പോയില്ല കൊച്ചിനെ നോക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അവന് സത്യം പറഞ്ഞ ഇപ്പോഴാണ് ബുദ്ധിമുട്ട് അന്നും ഒരു ബുദ്ധിമുട്ടില്ലേ കൊച്ചു കിടന്നാ കിടന്നടുത്ത് കിടക്കൂലേ. എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു രാത്രിയും പറഞ്ഞരു ഉറക്കത്തിന് ഇത്തിരി ബുദ്ധിമുട്ട് അല്ല രാത്രി കരയും രാത്രി എങ്ങനെയാലും പിള്ളേർ ഇതണല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെണ്ടായിരുന്നു രാത്രിയുടെ ഒറക്ക ള്ള പ്രശ്നം ഇടക്കിടക്ക് പാലടുക്കാനൊക്കെ അയ്ന്റെക്കെ ഒക്കെ പക്ഷെ അതല്ലാതെ ഇപ്പന്ന് പറയുമ്പോ എന്താ വാശി. ഒരു സ്വസ്ഥത ഇല്ല അങ്ങനെ അ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അപ്പ അങ്ങനെ നോക്കിട്ട് അപ്പൊ ഞാൻ പിന്നെ അവരെങ്ങനെ നിന്ന് ഞാൻ പോയി നാപ്പത് ദിവസം അങ്ങനെ അപ്പ ഞാൻ അ എനിക്ക് എനിക്കറിഞ്ഞൂട അപ്പൊ ഞാനും വിചാരിച്ചപ്പം എല്ലാവർത്തും ഇങ്ങനെയാണോ എന്താണ് ഇവരി ങ്ങനെ ചോദി കനേന്ന് നമുക്കറിഞ്ഞൂടല്ല കൊച്ചിന ങ്ങനെ കിടത്താൻ വേണ്ടിയിട്ട് ചോദിക്കാ എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഇതല്ലേ അങ്ങനെ ഞാനും പിന്നെ ഞാനും കൊച്ചുട്ടൊക്കെ കിടക്കുമ്പോ അവനെ ഒന്നു ഇവിടെ ക്കെട തോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇവർക്ക്ന്താണെ അത്രയും അങ്ങനത്തെ ഒരിതേ
അതെന്നെ ശെരിയാ ഞാനും ഇതുവരെ കേട്ടിട്ടില്ല
അത് തന്നെ പിന്നെ നമ്മൾ നിർത്തി പോയില്ലേ നമ്മുക്കും വീട്ടിൽ സഹായ പിന്നെ ആരെങ്കിലു ഒരാൾ വേണംതാനും പിന്നെ ഇനിയിപ്പോ ആഹ് സമയത്ത് അന്വേഷിച്ച് നടക്കാനും പറ്റൂല അപ്പൊ പിന്നെ എന്തെങ്കിലും ആട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങട് തീർന്ന്
ആഹ ഇന്റെ മോള് പ്രസവിച്ച് കടക്കുമ്പോ ഇപ്പം ട്വിൻസല്ലട്ടോ അയിന്റെ മേലത്തെ കുട്ടി ഉം മഅരിബി ബാങ്ക് ങ്കൊടുത്താൽ ഇണ്ട് കരച്ചില് തുടങ്ങിയാല് സുബൈഹി ബാങ്കുണ്ടല്ലോ
ആഹ്
അത് അത് വരേ കരയും സുബൈഹി ബാങ്ക് കേട്ടാലേ നിർത്തുള്ളൂ അങ്ങനാരുന്നു അവള് നാല്പത് വരെ അങ്ങനെ കര നാപ്പീന്റന്നവള് നിർ
ആഹ് ഓരോ പിള്ളേർക്കും ഓരോരോ വ്യത്യാസങ്ങളാണ് നമ്മളിപ പറഞ്ഞ നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഒരു വപ്പാടെം ഉമ്മാടേംമക്കളാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യല്ല
ആഹ് ഇല്ലേ ഒരു വേറെ വേറെ സ്വഭവങ്ങളാ ആഹ്
നമ്മുക്കൊന്നും ചിന്തിക്കാൻ പോലും റ്റാത്ത രീതിയിലാണ് ഓരോരുത്തരുടെ കാര്യങ്ങള് പിന്നെ നമ്മളിതെല്ലാം കണ്ട് നമുക്ക് ഇതൊന്നും നേരത്തെ പരിചയൊന്നുമില്ലല്ലോ ഒരുോത്തും വരുമ്പോ നമ്മളും ഓരോന്ന് കാണണ് അനുഭവിക്കണ് അറിയണ്
നമ്മള അതിന് സിറ്റുവേഷൻ വരുമ്പോ അത് അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ
ഹലോ എന്താ പറഞ്ഞേ ആഹ് കേക്കാം കേക്കാം
ഓരോന്നിന്റെ സിറ്റുവേഷൻ വരുമ്പോ അത് അനുഭവിച്ചല്ലേ പറ്റ റ്റുളളൂ റയ ഉം ഒന്നും ചെയ്യാൻ പറ്റൂല വരാതി പറഞ്ഞിട്ടും കാര്യല്ല അനുഭവിച്ചേണ്ട അനുഭവിച്ചു ചെന്ന തീർക്കണ ഉം ന്നിട്ട് എവിടെ വൈകിട്ട ഫുഡ് അയക്കാ
ഓ അത് സ കുറച്ചും കൂടി വൈകും ഇത്തിരി കൂടി വൈകീട്ടാ ഇന്നിപ്പ ഓ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഉമ്മച്ചിടെ വീട്ടിലാണ് അപ്പോ ഇവിടെ ഞാനും ഈ കൊച്ചും പിന്നെ ഇവിടുള്ള ഇവിടെ ഉമ്മച്ചീടെ ഉമ്മയും വാപ്പയും ആങ്ങളേയുണ് ഉണ്ടായിരുന്ന അപ്പ ഞങ്ങള് മാത്രേ ഇണ്ടായിരുന്നുള്ളൂ ഇപ്പ ഉമ്മ ഉമ്മിച്ചിയുടെ വീ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉമ്മിച്ചി അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് അപ്പം ഇന്ന് പ്പ ദേ കറി വെക്കാൻ പോണെഉള്ളൂ കോഴിക്കറി കുറച്ചിരിപ്പ്ണ്ടായിരുന്നു ഇപ്പോ കോഴി കറി വെക്കാന് അപ്പ പിന്നെ അത് കഴിഞ്ഞു ഇത്തിരി വൈകിട്ട് ആഹ് കഴിക്കുള്ളൂ അതെ
ആഹ്
ആയി ഉം പിന്നെപ്പോ എല്ലാരും വൈകിയാണ്‌ ഓരോന്നൊക്കെ കഴിച്ച് അങ്ങനെക്ക അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ടിങ്ങനെ ഇരുന്നു ആഹ് അതെ അതെ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കിണ് സമയം പിന്നെ അവന്
മാവൂ
അതിപ്പോ എങ്ങനെ ആയാലും സമയം ഇവിടെ അങ്ങനെയൊക്കെ തന്നെ പിന്നെ അവൻ ആഹ് പിന്നിനീ അവന് കൊടുത്തിട്ട് വേണം നമ്മുക്ക് തിന്നാൻ അയാള് കഴിക്കുന്നത് പിന്നെ പിന്നെ ഒരു മണിക്കൂർ എടുക്കും വാശിയാണ് വയങ്കരെ അതാണ് സഹിക്കാൻ പറ്റാത്തത് ഒരോട്ത്തും. പറഞ്ഞാലായിട്ട് നിക്കൂല്ല ഒരു കാര്യത്തിലും അങ്ങട്ട് ഒതുങ്ങൂല്ല. ഹി ഹി. പകല് ഉച്ചക്ക് ചോറ് ന്നയ്ഞ്ഞിട്ട് ആഹ് ഒരു സമയം ഒറങ്ങും അത് അങ്ങടും ഇങ്ങടൊക്കെ മാറൂട്ടോ സമയ എനി സമയം അനുസരിച്ച് ഉറങ്ങുന്ന ആഹ് ഉച്ച എട ഉറക്കത്തിന്റെ സമയോം ഒന്ന് മാറും.
ക ടൈമ് കൊറെ ടൈമ് ഒറങ്ങോ.
ഇയാ അതിപ്പോ. ഈ അതിപ്പോ രണ്ട് ചെല എടക്ക് രണ്ടര മൂന്ന് മൂന്നരക്കൊക്കെ ഒറങ്ങും. എടക്ക് ചെലപം നാല് മണിക്കൊക്കെ കെടന്നൊറങ്ങും. അഞ്ച് മണിക്കും ഒറങ്ങും പക്ഷെ ഞാൻപറയും ആറ് മണി കയിഞ്ഞാ പിന്നെ ഒറങ്ങാൻ നിക്കണ്ട ഒന്നാത് രാത്രി. രാത്രി ഒറങ്ങൂല പിന്നെ മഹ് രിബിന്റെ നേരത്ത് ഉറങ്ങാനും പറ്റില്ലാന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെക്കെ പറയും. പിന്നെ ഇങ്ങനെ കോട്ട് വായിട്ടൊക്കെ നടക്കും ചിലപ്പോ ഈ പറഞ്ഞ പോലെ കേക്കൂലാ ഒറങ്ങിപ്പോവും.
ഒരു ടൈമിലന്നെ ങ്ങട്ട് ആട്ടി ഒറക്കി ശീലക്കിയാ മതി ഉച്ചക്കെ.
ത്യായിട്ട് കഴിക്കണ്ടേ എനിക്ക് ആദ്യം ഒരു ഒര് ഞങ്ങള്. പല സമയത്താണ് ഇതിന് മുന്നേം. ഒരെടക്ക് ഇതുപോലെക്കെ കറക്റ്റായിട്ടൊക്കെ ഞങ്ങൾടെ കാര്യങ്ങൾ പോയിരുന്നു.
ആഹ്.
ആഹ് പക്ഷേ പിന്നെ അത് എടക്കെടക്ക് അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ മാറി ഇപ്പൊരു അങ്ങനെയായി. അന്നാലും ആഹ് ഒരാ ആഹ് അതന്നെ, അതന്നെ ഞങ്ങള് അങ്ങ ഒരു സമയത്ത്.
കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരാവും വയങ്കര ബുദ്ധിമുട്ടാ. എനിക്ന്റെ നാലെണ്ണോം അങ്ങത്തന്നേണ് കഴിക്കാൻ പൊറകോ തണ മ്
ഇവന് ഓരോ സമയത്ത് ഓരോ ദിവസങ്ങളില് ഓരോ പോലെയാണ് എന്നും ങ്ങ തന്നെയാണെന്നല്ല ചെല ദിവസങ്ങളില് അത്യാവശ്യം നമ്മള് കൊടുക്ക്ണ ഭക്ഷണം വേം കഴിക്കും. ചെല സമയത്താണെങ്കിലോ കഴിക്കൂലാ. എത്ര പറഞ്ഞാലും കഴിക്കൂല അതേപോലെ തന്നെണ് ഒറക്കോം ചെല സമയ ത്ത് നമ്മള് കൃത്യായിട്ട് പറഞ്ഞ ചെയ്യണ പോലെ ചെയ്താല് ഒറങ്ങും എടക്ക് എ തെതാലും ഇനിയിപ്പോ ഊച്ചക്ക് ഒറങ്ങീട്ടില്ലേലും ചെലപ്പോ രാത്രി ഒറങ്ങൂല അങ്ങനെയൊക്കെ ഓ രോരോ അവരവരെ ഇഷ്ട്ടത്തിലുള്ളൊരു നമ്മള് പറഞ്ഞാലൊന്നും പറ്റേയില്ല ര വയസായിട്ടുള്ളെങ്കിലേ ഹും നമ്മൾ പറഞ്ഞാലൊന്നും ഇഷ്ടപ്പെടൂല. ആഹ് എല്ലാ അയാളടെ ഇഷ്ട പിന്നെ പിന്നെ എല്ലാം എനിക്ക് ചെയ്യണം ന്നുള്ളൊരു ഇതാണ് എല്ലാ ഒറ്റക്ക് ചെയ്യണം സ ത്യം പറഞ്ഞാ ഞാൻ പറയും ഞാൻ നീ വലുതാവുമ്പ ചെയ്യി ഇപ്പൊ കുഞ്ഞല്ലേ ഞാൻ ചെയ്തു തരാ ഇ ക്ക് വലുതാവുമ്പോ പറ്റൂലല്ലോ ചെയ്തു തരാന് ഞാപ്പോ ചെയ്തുതരാന്നക്കെ പറഞ്ഞാലും അതൊന്നും കേ ക്കാന്ള്ള ആൾക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോള എല്ലാ ഒറ്റക്ക് ചെയ്യണം. നമ്മള് ബാത്റൂമി കൊണ്ടുപോയിട്ട്ള്ള കാര്യങ്ങള് മുതല് ഭക്ഷ ണം കഴിക്ക്ണത് എല്ലാം ഒറ്റക്ക് ചെയ്യണം.
കഴ്കലോ വാത്റൂമ് പോയിറ്റ്?
നമ്മള് ചെയ്യും എന്നാലും അയിന്റെ എടെ കൂടി ഇര്ന്ന് പറയലാണ് ഞാൻ തന്നെ ഞാൻ ചെയ്തോളും ഞാൻ ചെയ്തോളും ന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ന് പൈപ്പൊക്കെ വേടിച്ച് ആള് കഴ്കൊക്കെ ചെയ്യും പിന്നെ ന്നലും നമുക്കൊരു തൃപ്തി വരണ്ടേ.
ആഹ് ചെല കുട്ട്യൾക്ക് ചെലെ കുട്ട്യൾക്ക് എങ്ങനെച്ചാ ഓല് വല്ല്യേ വല്ല്യ ആളാണ് ന്ന്ള്ളൊരു കാട്ടിക്കൂട്ടല് ഒക്കണ്ട് ന്റെ എളാപ്പാടെ പേര കുട്ടിക്ക് അങ്ങനേണ്. എന്ത ഓഹ് ഞമ്മള് ഓള് കുട്ടിയാണന്ന് പറയാ പറ്റൂല. ഓള് വെല്ല്യാളെ പോലെ കാട്ടണം, വെല്ല്യാളെ പോലെ ചെയ്യണം അങ്ങനെക്കെ ഒര് താണ്.
ഇയാൾക്കെപ്പഴും ആ ചിന്ത മാത്രള്ളു. ഞ ഞാനങ്ങോട്ട് വിളിക്കാം.
ആഹ് ശരി